ഓഹ് ഓഹ്
ആഹ്
എന്തൊക്കെയാ വിശേഷങ്ങൾ
എന്താ സുഖാണ് നല്ല സുഖമാണ് കുഴപ്പൊന്നുമല്ല
മഴയൊക്കൊ ആണോ
മഴ ഇപ്പ ഇവിടെ വെയിലാണ് മഴക്കാർ ഇങ്ങനെ വന്നു കൊണ്ടിരിക്കുന്നുണ്ട് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്
സാധ്യതയണ്ട് ഉമ് തുണിയൊക്കെ ഇട്ടേക്ക ആണോ വ ലത്ത്
ആഹ് തുണി വെയിലത്തിട്ടക്കുകയാണ് അപ്പൊത് നോക്കി നിക്കയാണ്
നോക്കി നിക്കിയ ടാ അതേ അവസ്ഥ തന്നെ
ആഹ് നിങ്ങൾ വിടെയൊക്കെ തന്നെയാണോ
ഓഹ് ആന്ന് ന്ന്
അതെല്ലേ എന്താ ഫുഡ് കഴിച്ചാ
കഴിച്ചോ
ആഹ് ഒക്കെ കഴിഞ്ഞിരികയാണ്
ഉമ് കഴിച്ചില്ല കഴിക്കാൻ എടുത്തോണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ്
ഏഹ് സമയം ആയിട്ടില്ല
സമയമായി കഴിക്കാൻ എടുത്തു ഉമ്
അതെ ആഹ്
ഉമ് പിന്നെ എന്തായിരുന്നു കറിക്ക് അവിടെ
കറിന്ന് ചക്കക്കുരുവും മുരിങ്ങന്റെ ഇലയും ആണ്‌ പിന്നെ അയ്ല പൊരിച്ചത് വേറെന്നുല്ല അതനെ ഉള്ളു
ആഹ് ആഹ്
അത് മതിയല്ലോ അല്ലെ
ആഹ് അത്രോം മതിയല്ലോ
വിശക്കുമ്പോ ഇപ്പൊ എന്തേലും തിന്നാണെന്നല്ലേ ഉള്ളു
അത്രേ ഉള്ളൂ
ആഹ് അയിന്റെ കാര്യം അതന്നെയള്ളു അതുല്ലാതോല് ഇപ്പത്ര ണ്ട്
ആഹ് ആഹ് പിന്നെ ഒരു നേരം ആഹാരം പോലും കഴിക്കാത്ത
ഏഹ് എത്രയോ ആൾക്കാര് പാവം പട്ടിണി കെടന്നിട്ട് പഠചോനെ
ഉം
നമ്മക്ക് ഇങ്ങനെരു വിശപ്പ് സയി മാറ്റാനുള്ളത് കിട്ടണ്ടല്ലോ
പിന്നല്ലാതെ
പിന്നെന്താ ങ്ങളെ വർത്താനം പിന്നെന്താ വീട്ടിലാരൊക്കെയുണ്ട്
വീട്ടില് ഉമ്മ വാപ്പ ഞാന് മോള് ഇത്തായും മക്കളും ഞാൻ ഇപ്പ എന്റെ വീട്ടിലാണുള്ളത്
അതെ
ഉം ഭർത്താവിൻ്റെ വീട്ടില് ഭർത്താവും അവിടുത്തെ ഇമ്മായും പിന്നെ അയിനൊരു ചേട്ടന് ഉണ്ട് ചേട്ടന് ഞങ്ങളെത്രം പേരാണുള്ളത്
അതെല്ലേ നിനക്ക്ത്ര കുട്ടിയോളാ?
അവിടെയോ എവിടെയാണിപ്പോള്ളത്
ഇവിടെ ഞാ ഭർത്താവിട്ടിലാ ഞങ്ങള് വേറെ ഒരു താമസം ഇവിടെ ഭർത്താവും ഞങ്ങള് മൂന്ന് മക്കളും ഭർത്താവിന്റെ പിന്നെ വീട്ടില് പതിനൊന്ന് മക്കളാണ് അഞ്ച് ജേഷ്ട്ടനും ആറ് പെങ്ങന്മാരും
ആഹ്
പിന്നെ എന്റെ വീട്ടില് മൂന്ന്ങ്ങളാരും രണ്ട് ഏട്ടത്തികളും രണ്ട് അനിയത്തികളും
അഹ്
വല്ല്യ കുടുംമ്പാണ്
കുടുംബക്കെ കൂടിക്കഴിഞ്ഞയിഞ്ഞ ഒരു ആഘോഷായിരിക്കും അല്ലേ ഒരുപാട് പേരുണ്ടല്ലോ അൽഹംദുലില്ലാഹ് റാഹത്താണ് ആ പോകാറുണ്ടോ കുടുംബക്കെയിട്ട് എവിടെങ്കിലും യാത്രയൊക്കെ അഹ് അഹ് ആഹ് എല്ലാരും കൂടി ഒന്നിച്ചു പോവോ അതുപോലെ ന്നെ കഴിഞ്ഞ പ്രാവശ്യം പോക്ക് തുടങ്ങി അതിന് മുന്നേന്ന് പോക്ക് തുടങ്ങി ത് ഇപ്പൊ തുടങ്ങിയതാണ് ഇവിടൊക്കെ ആണല്ലേ ആഹ് ആഹ് എല്ലാരുംപ്പൊ ഒരു ട്രിപ്പ്ല്ലേ ഇപ്പ എല്ലാരും അങ്ങനെ ആണല്ലോ എല്ലായിടം പോകും അപ്പ അതല്ലേ ട്രെൻഡ് പിന്നെ അത് തന്നെ
പത്ര
ഉം
അല്ല അതൊക്കെ അതൊക്കെ പോയി കാണുമ്പോഴേ മനസ്സിക്ക് സന്തോഷം സമാധാനം അത്ണ്ടാവും
മറ്റേ നമ്മള് പേരെള്ളിന്നെ ഇരിക്കുമ്പോ ഒന്നും ഉണ്ടല്ലോ ഈ പേരെള്ളില് ഇരിക്കാന്നല്ലാണ്ട് എവിടക്ക
ഉ
കും പോർത്ത്ക്കൊന്നും പോവുലല്ലോ
നമ്മള് പുറത്തൊക്കെ പോകുമ്പം അത് മനസ് മനസ്സിനന്നൊരു ആശ്വാസമാണ്
നിങ്ങളങ്ങനെ പോക്ണ്ടാ
ആഹ് പോകാറുണ്ട്.
ആഹ്
എപ്പോഴുന്നും ഇല്ലെന്നേള്ളൂ വല്ലപ്പോഴുക്കെ എവിടെങ്കിലുംക്കെ പോവാറുണ്ട്. ആഹ് ആഹ് ആഹ്‌ എപ്പോഴും ങ്ങനെ അടുത്ത എവിടെയെങ്കിലു ക്കെയിട്ട് പോകാറുണ്ട്
ഞാ എന്താ പറഞ്ഞെ
വല്ലപ്പോഴക്കെ അടുത്ത് എവിടെങ്കിലും ആയിട്ടൊക്കെ പോകാറുണ്ട്
ആഹ് ഇവിട അങ്ങനെന്നും പോക്കില്ല
മ്മ്
നമ്മള് നമ്മളെ വീട് നമ്മള് വീട് ഭർത്താവിന്റെ വീട് അങ്ങനെതന്നെള്ളൂ പോക്ക് തന്നെ
അത്രേ ഉള്ളൂ
ആഹ് പിന്ന പോവാനും പോ പോയാലും പോര കയ്യിൽന്ന് നല്ലറക്കും വാണ്ടേ
ആാ
അപ്പൊ അതിനുള്ള സാമ്പത്തിക ഇല്ല അതാ
ആഹ്
ഈ പൂലിപ്പണി എടുത്തിട്ട് വേണ്ടേ ഇതല്ലാതും കഴിഞ് പോവാ മക്കളെ പഠനം ഒക്കെ
എത്ര മക്കളാ
മൂന്ന് മക്കളാ മൂന്ന് ആൺകുട്ടികളാണ്
ആഹ് പഠിക്കാൻ പോയോ മൂന്നുപേരും
ആഹ് രണ്ടാള് ഒരാള് ഡിഗ്രി കഴിഞ്ഞിരിക്കാണ്
മ്മ് മ്മ് മ്മ്
പിന്ന രണ്ടാമത്തെ ഓന് പ്ലസ്റ്റു കഴിഞ്ഞു പി ചെറിയ ആള് ഇപ്പോ പത്ത്ലുആണ്
ഓ പ്ലസ്ടു കഴിഞ് എന്തിനെങ്കിലും കിട്ടിയോ
ആഹ് പ്ലസ് കഴിഞ്ഞട്ട് ഒരു കോഴ്സ് എടുത്ത് പഠിക്കാണ്
പഠിക്ക ആഹ്
ആഹ് അവിടെ
ഇവിട ഒരു ഒരു മോള് അഞ്ച് വയസായിട്ടേ ള്ളൂ മം
ഒരു മോളനേ ള്ളൂ
ഒരാളെ ള്ളൂ ഒരാളെ ള്ളൂ
അതെ ല്ലെ ഏ അപ്പൊ കല്യാണം ഇപ്പൊ എടുത്തക്ക കയിഞ്ണ്ടാവോല്ലെ
കല്യാണം ആഹ് ആറ് വർഷം ആവുന്
ആഹ് അത് ശരി
അഞ്ചു വയസ്സുണ്ട് മോക്ക്
ആഹഹ് ആഹ് ആഹ്
മമ്മ്
ഏ ഇമ്മള് പിന്നെ ഞങ്ങളെ കല്യാണം കയിഞ്ഞിട്ട് ഇരുത്താർ വർഷആയ മോനക്ക് ഇരുപത്തൊന്ന് വയസ്സായി വല്യ മോന്ക്ക്
മ്മ് അങ്ങനെയുണ്ട് ദാമ്പ
പിന്നന്തൊക്കെ പിന്നൊക്കെ എന്താ വീട്ട്ന്തൊക്കെ ണ്ട് എന്തേലൊക്കെ ണ്ടാക്കണ്ട
മം ഉണ്ട് ഉണ്ട്
എ എന്താ
ഇടക്കിങ്ങനെ എന്തെങ്കിലും ഒക്കെ ആഹ് യൂട്യൂബക്കെ നോക്കി ണ്ടാക്കാറൊക്കെ ണ്ട്
അതെല്ലേ ഏഹ്, എന്തേലു ജോലിക്ക് പോണ്ടാ? പഠി അങ്ങനെന്തേ പോകാ ഉദ്ദേശിക്ക്ണ്ടാ?
ജോലിക്കൊന്നും പോണില്ല, ഞാൻ ബി എം എൽ ന്ന് പറയ്ന്ന കോഴ്സ്സ് കഴിഞ്ഞിരിക്കി യാണ് പിന്നെ മോളക്കെ ആയി അപ്പൊ പിന്നെ ഇനി അവരന്തെങ്കിലും ആയിട്ട് വേണം നല്ല ജോലി നോക്കാൻ ഇഹ്.
അതെല്ലേ ആഹ്. ല്ല വെ ഇപ്പ ആരും വെറുതെ ഇരിക്കൂല ചെറിയ പ്രായക്കാരന്നെയെ. ഇപ്പൊക്കെ എല്ലാരും എല്ലാര്ക്കും ന്തേലും ആവണെന്നുള്ള ഇതിലാ നിക്കല്.
അത്അന്നെ.
ഞങ്ങക്കൊന്നിനിഅ പറ്റൂല ഞങ്ങ ഇപ്പൊ പ്രായായില്ലേ.
ഹഹഹഹഹഹ
ഹ് ആദ്യൊക്കെ ഇനിക്കും പോകാ നല്ല താല്പര്യം ഉണ്ടായ്നി. എന്തേലും കിട്ടിയാ പോണംന്നൊക്കെ. പഠിക്കാനൊക്കെ, ഇപ്പയ്നൊന്നുഇന്റെറസ്റ്റ് ഇല്ല.
ആഹ് ഹ്ഹ്. ഇപ്പൊ മക്കട കാര്യൊക്കെ നോക്കി അങ്ങനെയൊക്കെയല്ലേ ആഹ് ആഹ്. പോവണം എവടെയെങ്കിലും ഒക്കെ.
ആഹ് പെയ്ക്കോളി അ അതുകൊണ്ട്ന്ന ഇപ്പൊ കാര്യള്ളൂ. അവനായിട്ട് അവനാന് കയ്യിൽ എന്തേലുണ്ടേ അത് നല്ലതല്ലേ. ഇത് വേർ വേറെ ആള്ടെ ചോദിക്കാ നിക്കേണ്ട ആവശ്യല്ലല്ലോ.
അത് തന്നെ. പക്ഷെ വീട്ടിലെ സാഹചര്യങ്ങളും കൂടെ ഓക്കെ ആവണവല്ലോ. ഹ
ആഹ് അതന്നെ . ഉമ്മയു ഉപ്പയൊക്കെ ഭക്ഷണൊക്കെ കയ്ചാ? അതേലേ ആഹ്.
കോൾ വല്ലോം വരുന്നുണ്ടോ?
ഇല്ല ൽ അറിയല്ല ഇണ്ടോ വെര്ണ് ണ്ടോ? ആ പോയാത്ര പോയത്ര ആരേലു വിളിക്കണ്ടാവ അതാക്കാരെ
ആഹ് അതാരെങ്കിലും വിളിക്കുന്നോണ്ടായിരിക്കും
ആഹ് എനിക്കീ ഫോണ് പറ്റിയൊന്നും അറീല. മക്കളാണൊക്കെ ശെരിയാക്കി തെരല്. ഉം ഞമ്മളീ ഫോണ് മ്മെഅങ്ങനെ വല്ലാതി ഇരിക്കലില്ല്യല്ലോ.
അതിനുള്ള സമയം കിട്ടുന്നില്ലല്ലോ, ഇരിക്കാനും വേണ്ടിഹ്.
ആഹ് ഇതിനു സമയം കണ്ടതെന്നെ വാണല്ലോ.
ന്താ ഓരോന്നോരന്ന് പഠിച്ച് എല്ലാം ആ
ആഹ് ഇപ്പൊ കൊറേ പടിഞ്ഞു, ചെറിയ മോനെ പഴി പറഞ്ഞന്നി ഇപ്പോ പടിഞ്ഞു കൊറയൊക്കെ
ആഹ് ആഹ് ആഹ്.
ഒരു അയ്മ വല്ലാതെ ഇര്ക്കലു ഇല്ല, ഇര്ക്കാൻ സമയൂം കിട്ടലില്ല.
ആഹ് ആഹ്ഹ് മ്. ചോറൊക്കെ കഴിച്ചിനി റെസ്റ്റിങ്ങിലാണോ? ഓഹ് കോഴിയൊണ്ടോ?
ആഹ് വൈനേരായ കോഴിയോള് തൊ മേലെ കൊറച്ച് കൃഷി ഉണ്ടാക്കിക്കിണ് കൊറച്ച് പച്ചക്കറിയളക്കേ. ഉണ്ടാക്കിക്ക്ണ് അപ്പൊ അയ്ന് കൊറെേ ശുശ്രൂഷ വേണ്ടേ.
ഓഹ് ഹ്ഹ്, അപ്പൊ എപ്പഴും സമയവില്ല.
ആഹ് അതന്നെ സമയല്ല, അങ്ങനെയൊക്കെയ അപ്പൊ പുര അതാള്ള കൊഴപ്പം.
ആഹ് ആഹ് ഹ്ഹ്ഹ്
പിന്ന ഉച്ചക്ക് കൊറ്ച്ച് നേരെം കിട്ടിയാല് കൊറച്ചേരം കെടന്നുറങ്ങും ചെയ്യും.
ഉം ഉം ഉം ഉം
സമയം കിട്ടൂല. ഏഹ്
രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും?
എണീക്കാൻ നാല് മണിക്ക് എണീക്കും രാവിലെ കാല
ആഹ് എല്ലാർക്കും ആഹാരം കൊണ്ടു പോണോ?
മാങ്ങ അച്ചാറ് മോൻ കൊണ്ടോവും മറ്റേതൊന്നും കൊണ്ടോവുലോ
ഉം ഉം ഉം
അപ്പൊ നേര്ത്തെ എണിറ്റ് ഒരു ഏഴ് മണിക്ക് പോണേയ് ഏഴ ഏഴേ ഏഴിന് ഇവിടെന്ന് ഇറങ്ങണം വീട്ടീന്ന് ബ പിന്നേ ട്യൂഷന് പോണതാണ് ര
ആഹ് ആഹ് ആഹ്
തിരയല്ലേ
പത്തിലല്ലേ? ഉം പത്തിൽ ആയോണ്ട് ഇനി പഠിത്തം കൂടുതലായിരിക്കല്ലോ
ആഹ് അപ്പൊ ട്യൂഷൻ അപ്പ അപ്പൊ അത്ര നാരത്തെ ചോറൊക്കെ എല്ലതും ആവണ്ടേ ചോറും കൂട്ടാനും
ഓഹ് ചായയ്ക്കുള്ള എല്ലാം ആവണം. ഉം ഉം ഒരു ബഹളവായിരിക്കും രാവിലെ അല്ലെ ദിർ ദിപിടിച്ചല്ല ചെയ്ത് ഹെൽ ത്ത്നൊന്നും ആഹ് സഹായത്തിനൊന്നും ആരുമില്ലല്ലേ?
ഏയ് ഇല്ലേയ് അ
ഒറ്റക്കാല്ലേ?
ഉം
ഞാനാൺ സഹായത്തിനൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കി കൊഴപ്പല്ലായിരുന്നു.
ആഹ് ആരുല്ല്യ നമ്മളന്നെ ഉള്ളു.
ഹിഹ്
പിന്നെ വേറെ എന്തൊക്കെയ്? വെള്ളത്തിന് ബുദ്ധിമുട്ട് ഇണ്ടോ ഇങ്ങൾക്ക്?
ഇല്ല ഇല്ല എങ്കിൽ ഓക്കെ എന്നാ പത്ത് മിൻറ്റ് ആയി.
ക്കെ ശരി